ഹലോ
ഹലോ
അസ്സലാമു അലൈകും
വാ അലേക്കും ഉസ്‌ലാം ക്ലിയർ ആവുന്നുണ്ടല്ലോടലേ
ആഹ് ക്ലിയർആവുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് ഓ സുഗാണ്
ഉം
ആഹ് ആഹ് ആയിക്കോട്ട ചായൊന്നും കുടിച്ചില്ല കുളിക്കാൻ പോണം
ഉം
ഞാന് ചെറിയ ഒരു ഡ്യൂട്ടി ഉണ്ട് അപ്പൊ ഡ്യൂട്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രീ ആയപ്പോ ഇന്ന് കൊറച്ച് തിരക്ക് കുറവുണ്ട് അപ്പൊ ഇങ്ങനെ ഫോണ് നോക്കിയതേനി
ആഹ് ആഹ് ശരി എവിടെയാണ് വർക്ക് ചെയ്യണ
ഞാന് ഹോസ്പിറ്റലാ
ആഹ എന്താ അത് ശരി
ഉം
ഉം പിന്നേ ഇല്ല ഇല്ല കുടിക്കാൻ ആവുന്നേള്ളൂ
ആഹ് മക്കളൊക്കെണ്ടോ
ആഹ് മക്കളൊക്കെ വന്ന് വന്ന് രണ്ടാളാണ് ഇന്ന് ക്ലാസ്സ് മോന് പനിയായ കാരണം മോളും പറഞ്ഞ അയച്ചില്ല ഒറ്റക്കായ കാരണേ മോ മറ്റേ മൂത്തച്ഛന്റെ മോളുണ്ട് അവക്കും പനിയാണ് അവര് രണ്ടു കൂടെേയും കൂടി പോവല് അപ്പോ ഒറ്റക്കായ കാരണം മഴയല്ലേ
മഴയാണ് ഇന്ന് ഫുള്ള് മഴ തന്നെ ഇവിടെക്കെ
ആഹ് ഇന്ന് ഫുൾ ടൈം മഴയാണ് രാവിലെ തൊട്ട് മഴയാണ്
ആഹ് അത് തന്നാ ഇവിടക്കാങ്ങത്തന്നാ ഇനിപ്പ നാളെ സ്കൂള് ഇല്ലല്ലല്ലേ അപ്പേക്ക് പനിയൊക്കെ മാറിയിട്ട് പോകാനല്ലേ നമുക്കൊക്കെ
ആഹ് ആഹ് പനിയുണ്ട് അവൾക്ക് തൊണ്ടവേദന ഉണ്ട് കൂറ്റൊക്കെ മാറിന്ന്
ആഹ് ഇപ്പത്തെ ക്ലൈമറ്റിന് എല്ലാർക്കും ഉണ്ട് ഓരോ പ്രശ്നം ഈ പ്രാവശ്യം എനിക്ക് രണ്ട് പേര്
ആഹ്
റ്റിൻസാണ് രണ്ട് ബോയി ആഹ്
അത് ശരി എത്രായി മോൻ വയസ് എത്ര
ഓൽക്ക് ആറു വയസ്സായി
അത് ശരി
ഉം
അവർക്കും ചെറുതായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നംണ്ട് പിന്നെ വലിയ രീതിൽ ആയിട്ടില്ല ചെറിയ രീതിൽ ഇങ്ങനെ പനിയൊക്കെ വന്ന് പിന്നെ അങ്ങ് മാറി
ആരുടേയ
അവരിക്കു ചെറിയ രീതിയില ഒരു പനിയായിരുന്ന് പറയും സ്കൂളിലൊക്കെ പോകുമ്പോ അവിടുന്ന് തൊണ്ടവേദന പ്രശ്നമൊന്നുല്ലാ അതിന്
ആത് ശരി ആഹ് മോന് മഴ കൊണ്ടണ്ടാണ് മഴ കൊണ്ട് നട്ക്കല്ലേ ഓര് കളിക്കാനാവൂളേ മഴത്ത് സൈക്കൾ ണ്ടാവുമ്പോ സൈക്കളയ്റ്റെർങ്ങും
ആഹ് എന്റെറെ മക്ക ക്കള ങ്ങൻ തന്നെ സൈക്കിള് കിട്ട്യാ മതി സൈക്കിള്പ്പട്ത്ത് വാങ്ങിതാ പ്പൊ അത്ങ്ങനെ പഠിച്ചും ചെയ്ത്
ഓരെപ്പ പോണേന്റെ കൊർചീസം മുന്നെ വാങ്ങീട്ടൊള്ളു
ആഹ് വെക്കേഷനായപ്പോ വാങ്ങിയതേനു അപ്പൊ
യാഹ്.. നെ പൊർത്ത് വിടാൻ പേടിയാണ് മഴയാവുമ്പോളേ റോട്ടിലേക്ക് വിടാനും പേടിയണ്
ആഹ് അവരെ ത്ര പർഞ്ഞിട്ടും കാര്യല്ല ത് പൊർതേക്ക് പോ ഓൽക്ക് വീട്ടില് ങ്ങനെ ഇരിക്ക്‌ന്നെ ഷ്
പനി ള്ള ആളാണ് ഇപ്പൊ പനിയൊന്ന് വിട്ടപ്ളേ പൊർത്ത് പോയിപ്പോ വരാണ് സൈക്കിളേറ്റ്
ആഹ്
പനിക്ക്ണ ആൾക്കാരാണ് താണ് അവരവസ്ഥ
ചായക്കെന്താ സ്നാക്സ് ഒക്കെ ണ്ടാക്കോ
സ്നാക്സ് ബേക്കറിണ്ടെങ്കി ബേക്കറി അല്ലെങ്കി സ്നാക്സ് എന്തങ്കിലും കഡ്യായിട്ടുണ്ടാവും റവേ മൈദേ എന്തെങ്കിലുട്ട് മൈദദോശ ഷെ അങ്ങന്തെങ്കിലും അല്ലെങ്കി കുയ്യപ്പ നെയ്യപ്പ അങ്ങനെന്തേലുഒക്കെ ആയിട്ടുണ്ടാക്കും
ആഹ്
എനിക്കഞ്ചര വരാ ഡ്യൂട്ടി അഞ്ചരക്കേഷം പിന്നെ അഞ്ചരക്ക് അഞ്ചര ണിക്ക് കഴിയും ആ് രാവിലെ ഒമ്പേണിക്ക് വരും വേണം നേരത്തെ ഇല്ല വിടന്ന് ഒരു പതിനഞ്ച് മിൻറ്റ് ഏ എടുത്തോ വീട്ടിലെ
ആഹ്
ചെലപ്പോ ഹസ്ബൻഡ് വരും വൻ കൂട്ടാന് അല്ലെങ്കി ഞാന് ബസിന്
മ് അയ്ശെരി പ ഹസ്ബൻഡ് നാട്ട്ലെന്നെയാണല്ലേ
ആഹ് നാട്ട് തന്നെ ഞാ നിക്കുന്ന ഹോസ്പിറ്റൽന്റെ കൊറച്ച് ഒരു സ്റ്റോപ്പ് വിത്യാസൊള്ളു അപ്പൊ ആ അവിടെ വർകെ
ആഹ് ശരി പ്പ രണ്ട്
അടുത്തായതോണ്ട് ആ രാവിലെ ഒരുമിച്ച് വരും തിരിചോമ്പോ ചെൽപോ മൂപ്പര് വേറേതേ വയി പോവും വ്ടെ ണ്ടെങ്കില് ഇന്നെകൂട്ടി പോഉം
അയ്ശരി എന്ത ഫുഡൊക്കെ കൊണ്ടര്ലാവുംലെ ആഹ്
ഫുഡ്ഡോക്കെ രാവിലെ ആക്കണം രാവിൽതതും ഉച്ചക്കിള്ളതും അതൊരു പണ്യണ് ആഹ് കുട്യക്കും വേണം എടക്കോര് അവുട്ന്ന് കൊടുകോ നച്
ആഹ് ആഹ് മ്
വേറെ വീട്ട്ല് ന നാൽ നാൽ ണ്ടോ ഒറ്റക്ക ആകൂലേ
വീട്ടില് ആ ഉമ്മ ഉണ്ട് അതോണ്ട മക്കള് വന്നാല് അവിടെ ണ്ടാവും
ആഹ് ആള്ള്ളോണ്ട്ലെ ന്നാ ശരി
ഉമ്മീം ഇപ്പി അവിടെ തന്നെ ണ്ടാവും ഇപ്പ വൈന്നേരം വരും പണി കയിഞ്ഞു വന്നിട്ട് പിന്നെ ഉമ്മ ആഹ്
ആള് ള്ളോണ്ട് പേടില്ലല്ലേ
ആഹ് ല്ലോണ്ട് പ്രശ്നല്ല മറ്റേത് വർക്ക്‌ ചെയ്യുമ്പോ പിന്നെ അല്ലെങ്കി ഓല് ആഹ്
കൂട്ടിയര്ല്ലേ
ആഹ് സ്കൂൾ വിട്ട് വരും ചെയ്യും
ഉം ഉം ഉം ന്നിട്ട് പോയ ഫുഡ് ഉണ്ടാക്കുവോ രാത്രിക്ക് ഒരുമിച്ച്
പോയാല് ആ ആഹ് രാത്രി എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ചോറ് അങ്ങനെ രാത്രി ചെറിയ രീതിൽ മതിയാ ഹസ്ബന്റ് ആണെങ്കിലും ഇനിക്കാണെങ്കിലും. ചോറ് മക്കൾക്ക് ചോറ് കൊടുക്കും അല്ലാതെ ഹസ്ബൻഡിന് ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും
ആഹ്
ഞാനും അതേപോലെ ചെറിയ രീതില് ചപ്പാത്തിയ ആടെ എത്തിയാ പിന്നെ ണ്ടാക്കണം പിന്നെ ഇടക്കൊക്കെ പൊറത്തുന്ന് കയിക്കും എടക്ക് ഞമ്മക്ക് ഒരു റസ്റ്റ് വേ ണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് വർക്ക് ചെയ്യുന്നോർക്ക് പ്രത്യേകിച്ച് പണിയാ ഇവിടുത്തെ പണിയും പിന്നെ ഇവിടത്തെ കഴിഞ്ഞ വീട്ടിലെ പണി റസ്റ്റ് ഇല്ല തീരെ ആഹ് ഞായറാഴ്ചയാണെങ്കിൽ അതിലേറെ രസം ഞായറാഴ്ച ഒരു ദിവസം റസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചാ അതിന് കഴില ഫുൾ ടൈം പണിയാകും
ആഹ്
അന്ന് ക്‌ളീനിങ്ങും ഞായറാഴ്ച എടക്കൊക്കെ പുറത്ത് ന്ന് കഴിക്കും അല്ലെങ്കിപ്പം ഓർഡർ ചെയ്ത് വാങ്ങും
ആഹ്
പിന്നെ അധികൊ പൊറത്ത്ത്തെ കൊറക്കലാണ് നമ്മക്ക് എന്തായാലും പുറത്ത് ത്തെ ഫുഡ് ആദ്യം കഴിക്കുമ്പം കുട്ട്യാക്കാണെങ്കിലൊക്കെ വയറിന് പ്രശ്ന അങ്ങനെ ഒക്കെ ആവും അത് വിചാരിച്ചിട്ട് നല്ലതല്ല ഹ് ഹിഹി ആഹ് ഹസ്ബൻഡ് ആണെങ്കിലും കൊറച്ച് ഹെൽത്ത് ആഹ് എടക്ക് നമ്മക്ക് ടേസ്റ്റ് ആണ് പിന്നെ ജസ്റ്റ് പൊറ- ത്ത് പോയി കഴിക്കുമ്പോ നമുക്ക് ഒരു റിലാക്സേഷനും പുറത്തൊക്കെ പോകുമ്പോ ഞായറാഴ്ച ആയോണ്ട് ഞങ്ങളധികം പുറത്തൊക്കന്ന് പോകും മക്കൾക്കാണെങ്കിലും പോണം ഇബടെ അടുത്ത ബീച്ചൊക്കെ അപ്പൊ ബീച്ചിലേക്കോ അല്ലെങ്കി മാളിലേക്കോ അങ്ങനെയൊക്കെ ആയിട്ട് ജസ്റ്റ്‌ ഒന്ന് കറങ്ങാൻ പോകും മളിലേക്കൊക്കെയാവുമ്പോൽക്ക് ഗെയിമും കാര്യങ്ങളും
ആഹ പൈസ പൈസ കൊറച്ച് ചിലവായിട്ടുണ്ടോ ഹ് ഹ ഹ ഓലെ കൂടെ പോയിട്ടുണ്ടെങ്കിലേ ആഹ്
പിന്നെ അവരങ്ങനെ വല്ലാതെ വാശി പിടിക്കൊന്നുല്ല ഓരോ സാധനത്തിന് അങ്ങനൊന്നും രണ്ടുപേരും അങ്ങനെ ല്ലല്ല വല്യ കൊഴപ്പല്ല
അത് ശരി ചില പിള്ളേർക്ക് കണ്ടത് മൊത്തം വേണ്ടിരും ഇവർക്കും അങ്ങനെ അ അത്ര തന്നെ ഇല്ല എന്നാലും കൊഴപ്പല്ല അവക്ക് അങ്ങനെ പറയും അത് ഇത്ന്ന് പറയും
ആ ആ പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ഞാനാണെങ്കിൽ ആഹ് നമ്മളാദ്യം അങ്ങനെ കുറച്ച് ശീലമാക്കീന്ന് അത് നമ്മള് മറ്റേ എല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോ
ആഹ് ഓലക്ക് ഒരു ഇതാവും അത് പറഞ്ഞാ അപ്പൊ കിട്ടുന്നുള്ളേ ഹ്
ആഹ് അത് അങ്ങനെ ഒരു മൈന്ഡാകുമ്പോ പിന്നെ ഓല് അങ്ങനെ അല്ല ചെ- ത്തിന് വാശി പിടിക്കും ഫോണാണെങ്കിലും അങ്ങനെ തന്നെ ഹസ്ബൻഡും കുറച്ച് കണ്ട്രോൾ ചെയ്യും ഫോണൊക്കെ കൊടുക്കുന്നെ
ഉം ശരിയാണ് ഇവിടെ ഫോണിന് കൺട്രോളൊന്നുല്ല ഇവക്ക് കരച്ചില് ഇന്റെ മോൾക്ക് ഫോൺ ഇല്ലാതെ ഭക്ഷണം കഴിക്കൂല ഫോണ് കൊടുത്ത ഉമ്മ ഉമ്മ ഇങ്ങനെ തോ ഒച്ചട്ട് ഇങ്ങനെ പേടിപ്പി ആ പേടിപ്പിച്ച് ച ഇപ്പ അങ്ങനെ കഴിക്കും അല്ലെങ്കിൽ പിന്നെ ഫോണ് വേണം അല്ലെങ്കിൽ ഇനിക്ക് വേണ്ട പറയും
ആഹ ആഹ്
ഉം ശരിക്കും അത് കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കാര്യങ്ങളോന്നും പിന്നെ അത് ദഹിക്കോ ഒന്നും ചെയ്യില്ല ഫോണ് കണ്ടിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ഇന്റെ നാത്തൂന്റെ മക്കക്കും അങ്ങനെത്തന്നാ ഉം ഫോണ് കാണിച്ച് കഴിഞ്ഞാ അവര് എത്ര വേണമെങ്കിലും കഴിക്കും അങ്ങനെ അത് കണ്ടിട്ട് ഇജ്ജ് വന്ന വാരി കൊടുത്താലൊക്കെ അങ്ങനെ തിന്നും ഉം ആ
നമ്മള് ഇനി തിന്നാതിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് നമ്മള് കൊടുക്കും ആഹ്
ആഹ്
എങ്ങനെയെങ്കിലും കഴിക്കട്ടെ ഈ സ്കൂൾക്ക് പോന്ന ടൈമിലാണ് പ്രത്യേകിച്ച് അപ്പൊ
ആഹ് അപ്പൊ നമക്ക് ടൈമു
അപ്പൊ ഒല്ക് അവർക്ക് ഭയങ്കര ആഹ് ടൈം ഇണ്ടാവുല മദ്രാസ് വിട്ട് വന്ന് അപ്പം സ്കൂൾക്ക് പോകാൻ ടൈം ആയില്ല അപ്പ ഇങ്ങനെ ഇരിക്കും അപ്പൊ എങ്ങനെങ്കിലും കഴി ക്കട്ടെന്ന് വെച്ച് കൊടുക്കും ഇന്നാലെങ്കി കഴക്കുവല്ലോന്ന് വെച്ചിട്ട്
ആഹ് ആഹ്
അപ്പൊ പിന്നെ കഴിക്കുവ അത് മേടിച്ചു കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞും ചെയ്ത് അഹ് നിർത്തി അതോടെ
ഓ ആയിക്കോട്ടെ, കൊഴപ്പല്ല അഹ് നേരത്തെ നല്ല മഴ പെയ്തപ്പോ ഇന്റെ കൊട കൊണ്ടോയിണ്ടായിരുന്നു അത്പ്പോ കൊണ്ട് തന്നതാ
അയ് ശരി ആഹ്
ഇന്നല്ത്തെ ഫുള്ള് മഴെനി ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോ
ആഹ് ഇന്ന് മഴേ ഉള്ളൂ
നനഞ്ഞ് ഞങ്ങക്ക് ഫുഡ് കഴിക്കുന്ന മെസ്സ് കൊറച്ച അപ്പുറത്താ
അയ് ശരി അപ്പൊ അങ്ങോട്ട് പോയിക കഴിക്കണല്ലോ ല്ലേ ആഹ്
ഞാന് കൊറച്ചായി ഇവിടെ വർക്ക് ചെയ്യുന്നെ ആറു വർഷം കഴിഞ്ഞ്
അയ് ശരി
ഉം
കല്യാണം കഴിഞ്ഞിട്ട് എത്രായി
കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷായി
അഹ് ശരി
ഉം
ഉം ഇപ്പോ ഹോസ്പിറ്റലിൽ എന്ത് ജോലിയാ ന്നപറഞ്ഞ
അവിടെ റിസപ്ഷൻ റിസപ്ഷനിസ്റ്റ് ആയിട്ട്
ആഹ് ആഹ് ആയ്ശരി
ഇപ്പൊ ഞാന് ഇവിടെ ഇന്റേൺഷിപ്പിന്റെ കുട്ടികളെ ആക്കിയതാ ആഹ് പ്പൊ കൊഴപ്പില്ല ഇപ്പൊ കൊറേ സ്റ്റുഡന്സ് ഒക്കെ ഇണ്ട് അപ്പൊ അവരൊക്കെ കുറച്ചൊക്കെ ഏൽപ്പിക്കും അവര് കെറെ ഹെൽപ് ചെയ്യും നമ്മുടെ ഡ്യൂട്ടി ഓരോ കാര്യങ്ങളൊക്കെ
ആഹ് അയ് ശരി
ഉം
ഹോസ്പിറ്റലൊക്കെകുമ്പോ നല്ല വല്യ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോ പിന്നെ
ആഹ് ആഹ് ആദ്യൊക്കെ അങ്ങനെയ്നു ഇപ്പൊ ഇങ്ങനെ ഇന്റേൺഷിപ് പഠിക്കുന്നപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ്ന്നെണ്ടല്ലോ പഠിയ്ക്കുന്നുണ്ടല്ലോ ആഹ് ആഹ് ആഹ് അപ്പഓര് അത് ഇവിടെട്രെനിങ്ങിനൊക്കയായിട്ട് വരും ഇന്റേൺഷിപ്പ് ചെയ്യാനെ അപ്പൊ ആഹ് കൊറച്ചക്കെ ഒര് ചെയ്യും കാര്യങ്ങൾ ഒൽക്ക് പഠിക്കുകയും ചെയ്യാം നമു ക്ക് ചെറിയൊരു ഹെല്പും ആവും ഉം ഉം
ആഹ്ശരിയാ
ഉം
ഉം
പിന്നെന്താ രാത്രിക്കെ എന്താക്കാ ഫുഡ് രാവിൽത്തെന്നെ ആക്കല എല്ലാം രാവിൽതന്നെ ഫുള് ചോറ്ന്നെ ഉം
ഫുഡ് മൊത്തത്തിൽണ്ടാക്കലെന്നെണ്
ആഹ് അതാനല്ലത് പിന്നെ അല്ലെങ്കി വൈന്നാരം ഒരു പണിയാവൂലേ
ആഹ് ശരിയാണ് ഇവര് വന്നാലെന്നെ സ്കൂള്ട്ട് വന്നാതന്നെ പണികളല്ലേ ഒരു ഭക്ഷണം കൊടുക്കലും പിന്നെ റസ്ണ്ടാവൂല ഇനി രാത്രി അവരെ പഠിപ്പിക്കലും ഉം
ഓലെ കാര്യങ്ങളും നോക്കാണ്ടാവും
ആഹ് വന്നയിഞ്ഞ